ഹലോ
ഹലോ
ആഹ്
ഹലോ
ഹലെ
ആഹ് കേക്കുന്നുണ്ടോ കേൾക്കുന്നു
ആ പ്പൊ കേക്ക്ണ്ട് ആഹ് ആഹ് കേക്ണ്ട്
ആഹ് ആഹ് ഞാ ഫോൺ വയ് ബ്രഷന്റെ ആഹ് ഫോണ് വൈബ്രേഷന്റെ ഇത് വരെ അപ്പൊ അതൊന്ന് സൈലന്റിലക്ക് മറ്റേ ഇങ്ങനെ സൗണ്ട് വരുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ ചായോട്യൊക്കെ കഴിഞ്ഞോ
ചായകുടി കഴിഞ്ഞു ഇന്ന് ഉണ്ണിയപ്പേനെ ഇല്ല പോവാ ഒരുങ്ങണൊക്കെ ഉള്ളൂ
ആഹ് ആ ഉണ്ണ്യപ്പാ രാവിലെ തന്നെ മധുര ലേ.
രാവിലെ തന്നെ മധരോ അവ് ഇന്ന് നാളെ ആഹ് ശർക്കരോണ്ട്ണ്ടാക്ക്യ നാളെ. താത്തേ ഉം കത്തർക്കോവാണ് ഓളെ ഹസ്ബൻഡന്റെട്ത്ത്ക് അപ്പോക് കൊണ്ടാവാ വാണ്ട്യാട്ട്.
ആഹ് കൊട്ത്തയ്ക്കാനലേ ഉം ഉം.
ഇവിടെ ഒരു കണ്
അ ആഹ്.
ണ്ടാ ന്ക്കൂലല്ലോ ഓൽ വാങ്ങി കയ്ക്കന്നെ
ഉം. ആഹ് ആ കുട്ടികക്ക് പിന്നെ ഉം കുട്ട്യാക്ക് പിന്നെ ഇങ്ങൻത്തെ മധുരം കണ്ടാ പിന്നെ അവ് മത്യാവൊല്ലോ ഉം.
അതന്നെ ഉം
നാളെയണോ പോവുന്നെ
ആഹ് നാളെ രാവിലെണ് ഏയ് മണിക്കാണ് പോണത്.
കൊറേ കാലായുള്ള ആഹ് ഏഹ് കരിപ്പൂര്ന്ന് ആഹ് ആഹ്.
ആഹ കരിപ്പൂരിന കഴ്കാ
ആഹ് കൊറേ കാലായിള്ള ആഗ്രഹാണ്. ഓളെ ഹസ്ബൻഡറ് കുറെേ ആയി ഔടെ ആണ്
അയ് സരി.
ഉം ഉം ആഹ് അത്യേറ്റ് പോവാണ് എന്നോ വിസക്കെട്ത്തച്ച് റെഡ്യായി ന്ന്ക്ക്ണ്ട്. പക്ഷെ ഉം സാമ്പത്തികം എത്രയാണെങ്കിലും എല്ലാർക്കും
ആഹ ആഹ പിന്നെപ്പൊ ഈ യുദ്ധത്തിന്റെ ഈ സമയോ
ആഹ സമയമൊക്കെ ആയിട്ട് ഉ പേടിയൊക്കെനി അപ്പ ഒന്ന് വരാനും പോകാനൊന്നും കഴിഞ്ഞില ഇപ്പം യുദ്ധത്തിൻ്റെയ ഒക്കെ അവസ്ഥ എന്താണ് കഴിഞ്ഞപ്പോ
ഇപ്പൊന്നും ഇല്ലയോ തോന്നിണ്ട് പ്പ പ്പൊ ആഹ് അങ്ങനൊന്നു കാൺലില്ല. പ്പതേ ചെർതായിട്ടെന്തെങ്കിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവ്യേക്കു.
ഉം ഔടെക്കാരേലുണ്ടോ വിദേശത്തുള്ളോല്.
എന്റെ വീട്ടിലരുല്ല അവിടെ ഒരാളെള്ളു ഹസ്ബൻഡ് ഏഹ് ഹസ്ബൻഡിന്റെ വീട്ടില് എല്ലാരും ഗൾഫിലേര്ന്നു. രണ്ട് ജേഷ്ഠന്മാരും ഗൾഫിലായിരുന്നു ഇപ്പൊ രണ്ടാളും നാട്ടില് സെറ്റിലായി
ആഹ ശരി
ഉം.
ഉ ഇവിടെ അളകിണ്ട് ഓക്കും അങ്ങനത്തെന് കൊറെേ ബുദ്ധിമുട്ട് ഉം ഓല നല്ല കാലൊക്കങ്ങനെ വിദേശത്ത് ജോലിക്ക്. ഉം അതല്ല ഓരോ ലൈഫേ ഓര നല്ല കാലം മുഴുവം ആഹ് കൊയ്പ്പല്ല അല്ലാരക്കര. കഴിഞ്ഞഞ് പിന്നെ ഒരു നാട്ടിൽക്ക് വരുമ്പോൾത്തന പോലെ കയ്യിലൊന്നും ഉണ്ടാവൂല്ല
ആ ആരോഗ്യവുംല്ല തൈ പോവുവാണെങ്കിൽ ഫാമിലി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും റ്റുന്ന ജോല്യാവണം.
അന്നെ ജീവിതം മുയവ അങ്ങനെ അങ്ങെ തീരും ചെയ്യും നല്ല ജീവിതം ഞാൻ പറയാോ ഈ ഗൾഫ്ക്ക് പോണ അവസ്ഥ ഇത്തൊക്കെ ഒരു പാവം തന്നെ ര്യാ ഇപ്പോളും
ഇവടെ എ ഏ അവടെ ഹസ്ബൻറിിന്റെ ജ്യേഷ്ഠമ്മാർ രണ്ടാളും ഉണ്ടായിന്നരണല്ലോ. ഒര് അതിന് ഭാര്യ ര മൂത്ത ആള ഭാര്യക്ക് ജോലിണ്ടയ്ര്ന്ന്. അപ്പൊ പിന്നെ എടക്കൊന്ന് പോയി വരും, ഗൾഫ് പോയി വരും. മറ്റവര് പിന്നെ ഫാമിലിയായിട്ട് അവിടെത്തന്നെയായിരുന്നു മക്കളും ഒക്കെ അവിടെ തന്നെ ആയിരുന്നു അപ്പൊ പിന്നെ അവർക്ക് ഒരു വാ അവര് വാ ആഹ രണ്ടാളും ആഹ രണ്ടാളും ഒന്നി ചെന്നെഅവടെെ ഒരു പത്തൊ ല്ലത്തോളം ഗൾഫ് പ്പിലായിന്നേ രണ്ടാളും ഒന്നച്ച്ന്ന്ർ ആ പിന്നെ ഇക്കാ പറയും. ആഹ ഏ് അ മക്കളവടെ പഠിക്ക്വ. ആഹ് ന്നട്ട് മൂത്തമോനും ഒമ്പാം ക്ലാസ് ആഹ്! മൂത്ത മോനും ബംഗക്ലാസിലയപ്പം ഇങ്ങട്ട്പോന്ന്പ്പോ രണ്ടുന്നൊല്ലം മുമ്പ്, പിന്നെ ഇ എസ് എൽ സ ആയി പിന്നെ അപ്പൊക്കെ അവര് വീട് ഇവിടെ വെച്ചേയ്. അപ്പൊ പിന്നെ അത് പാല് കാച്ചലും കൊക്കോകൂടിയായിട്ട്പിന്നെ, അ് ആ പിന്നെ അവിടെന്നാ ശരിയാവൂലല്ലോ? അപ്പൊ ഇനി ഏതായാലും പോണില്ല്യഅറിഞിങ്ങാണ്ട് ഇപ്പ ഇങ്ങനെ പറയ്ണ്ട്ഇനിയും പോണന്ന്
ഹലോ പോയി ശീലായയാലഓൽ ക്ക്ഇങ്ങനെ മാസത്തിൽ പൈസ കിട്ടില്ലേ പിന്നെ നാട്ത്തെ പൈസയും അവിടുത്തെ പൈസയും നല്ല മാറ്റ എനാട്ടിൽനന്നാന്ന് കിട്ടണ പൈസ മളത്തേക്കും ചെലവായി പോവും ഇത് ഒന്നിച്ച് കി കിട്ടുമ്പോൾ നമ്മളല്ലാ കാര്യങ്ങളും നടക്കുംചെയ്യും കൊറച്ച് പൈസ ബാക്കിയും കിട്ടും.
ആഹ.
അപ്പം പൈസ അങ്ങനെ കിട്ടി ശീലായാലു ഓൽക്ക് പോണതന്നെ ആയിരിക്കും നല്ലത് തോന്നും. സ പറ മൊത്തത്തിൽ ലൈഫ് മറ്റുള്ളര് ഫാമിലി ആയിട്ട് പേണോൽക്ക് അത്ര വിഷയല്ലാ അല്ലാത്തോലെ ലൈഫ്? ഞാനിങ്ങനെ വിചാരിക്കും ഈ ആണ്ങ്ങള് വെറ്തെ നയിച്ചു കുടുംബം പോ വണ്ടി മാത്രം അജനിക്കപ്പെട്ട ല് വിചാരിക്കും. ലേ.. ഓലോന്നണ്ട്കല്യാണം കഴിക്കും ഒരു രണ്ട് വർഷം ഏറിയാ പിന്നെ അങ്ങോട്ട് പോയ അട പണിക്ക്വവാ വും കിട്ണപൈസ നാട്ട് കയക്കാ.
ഉം
ത് തന്നെല്ലേള്ളൂന്ന് ന്നട്ട് ഓല് കെടക്കണത്ഏതേ ഒരും ഒം ചെറിയ കട്ടുമ്മല് ല് കഴിക്കണത് എന്നും ഒരു കുബ്ബൂസ് നാ അടുത്തർക്കാണെങ്കിൽ നല്ല വീട് കാര്യങ്ങള്ല്ലേ.
നാട്ടിലല്ല വീടും ഇതൊക്കെ വെക്കും പക്ഷെ അവരെ അഅവസ്ഥ ആലോചിക്കുമ്പോപാവം തോന്നും ചെയ്യും.
ആഹ നാട്ടില് വരുമ്പോ ഏതേിലും ആഹ ആറു മാസം രണ്ടു മാസോ ഇപ്പോൾ വന്നാല് ഓൽനല്ല വീട്ടിൽ നല്ല ഇതിലൊക്കെയാണ് പക്ഷേ അത് ആ രണ്ട് മാസം തല്ലേ ഉള്ളൂ ല്ലേ?
ആ കുടുംബത്തിന് വേണ്ടീട്ട് കഷ്ടപ്പെടാ.
ആഹ എന്നാലും കഷ്ടപ്പെട്ട് കുടുംബം നോക്ക അത്ര ത്രയേ ഉള്ളൂ വയഎന്നാല്ഈ പെണ്ണുങ്ങളാആണെങ്കില് ഇങ്ങ ഇല്ലഓല് പണിക്കൊന്നും പോണൂലഓല് ഇങ്ങനെ ഡലി അതെ കട്ട ലും.
ആഹ ഉം. അത അല്ലെ പിന്നെ ചെലെ പെണ്ണുങ്ങളാണ്ണ്ണെന്നുണ്ടെങ്കിൽ ഗൾഫ്ന്ന്കിട്ടണത് ധൂർത്തടിക്കുകയും ചെയ്യും. കിട്ടണത് ദൂർത്ത്ടിക്കുകയും ചെയ്യും
ദൂർത്തടിച്ച്ചെയ്യും. ഇപ്പൊക്കെ അങ്ങനെയല്ലല്ലോ പിന്നെ ഓൽക്കാണെങ്കിൽ ഇവിടെ വേറെ ബന്ധങ്ങളും ഉണ്ടാവും.
ഉം വെറുതെയാണ് ഞാനിപആലോയ്ക്കാ ഈ ഗൾഫ്ൽത്തോലെരു കാര്യം എപ്പോഴും ആലോ അയ്ക്കും. എ പണിക്ക് പോവാഎന്ന്ട്ട്ങനെ കഷ്ട്ടപ്പെട്ട് ഓരെ ചീത്തും വാകൊക്കൊ ഒക്കെ കൊണ്ട് പണി ക്ക് പോയി കെടക്ക്‌ണ പൈസ ന്നാട്ട്ക്കയക്ക ഇല്ലേ ഇതന്നൊരു കസ്ടപ്പാട് ഞാനന്നരെന്റെ ആങ്ങളോടെപ്പോ എപ്പോളും പറയും ഇജ്ജ വടെ ന്നിക്കണ്ട ഇങ്ങട്ട് പോര് ഇങ്ങട്ട് പോര് ഇവിടെ കൂടിക്കോള്ളത് പട്ടിണിയായി ഉം എന്തായാലും ഒരുമിച്ച് നിന്ന്- ആ അതനെ സന്തോഷം കാണിക്കലും നമ്മളെ എടങ്ങേറുകളും പറയാനും ആരെ മോത്തോക്കാനൊക്കെ ഇണ്ടാവൊല്ലോ.
ഉം ഞാന് ഇന്റെ സ് ഹസ്ബൻഡിനോടും പർച്ചിലതാണ് ഇള്ളത് മതി അല്ല പോവാണെങ്കിൽ അ അങ്ങനെ ഒറ്റക്ക് ഞാൻ പോവാൻ സമ്മയ്ക്കൂലാന്നറയും ഇത് വരെ പോയിട്ടില്ല്യ ത് യ് ഞങ്ങളെ കല്യാണത്തിന് മുമ്പ് പോയിക്ക്ണ്ന്നല്ലാതെ കല്യാണത്തിനേഷം പോയിട്ടില്ലേ. ഇനി ഇനിയൊരു പോക്കും കൂടി പോണംന്നൊക്കെ ആഗ്രഹൊക്കെ പറയും ന്ന് പറഞ്ഞ് ഇ പിനെ കുട്ട്യേണെങ്കി ചെർതും അപ്പൊ പിനെ കുട്ടിനെയ് കെ ഇട്ട് കാണ്ട് പോണ്ടേ അപ്പൊ ഒരു സങ്കടം അല്ലേന്നൊക്കെ പറയും പിന്നെ പറയും ഇള്ളത് മതീ ഇപ്പത്ര വല്യ നമുക്ക് ബുദ്ധിമുട്ടുല്ലല്ലോന്നറയും
ആ അതനെ.
ഉം അ അ സ്ഥാനത്ത് ഒന്നുല്ലാത്തോലോ ആ ഒന്നുല്ലാത്തോലാണെങ്കിലാണ് എന്തേലൊന്ന് പകര കാരെ വിളി ക്കണന്ന്ണ്ടെങ്കിൽ പിന്നെ നമ്മക്ക് എന്തെങ്കിലും ആ ഇതിപ്പയ്ന്റാ വശ്യല്ല നമ്മക്ക്
ഇ യൊരു വീടൊക്കെ ആയ്റ്റ് പോരേണെങ്കിലും കൊയപ്പ
പഷേ പഷേ രണ്ട് വർഷം കൊണ്ടൊന്നൊരു വീടായി കിട്ട് കിട്ടൂലല്ലോ ഇന്നത്തെ അവസ്ഥീല് ആ ഉം ആ എന്താന്നാ ഇപ്പൊ നമ്മളെ വി നാട്ടിലന്നെ അവസ്ഥാന്ന് പറഞ്ഞാൽ സാധനങ്ങളൊക്കെ വെല കു കൂടുതലല്ലേ ഒരി
പിന്നെന്താ എട്ട് വർഷായി ആ ഞാനൊക്കെ കുടിയിര്ന്നിട്ടെ എട്ട് വർഷായി ഇനിം വീടു പണീം കയ്ഞ്ഞീല്ല അയ്ന്റെ കടോം കയ്ഞ്ഞീല്ല..
ആ അതാണ് ഈ ലോണും ഇതൊക്കെ ഇട്ക്കും ഗൾഫ്ന്ന് പറഞ്ഞങ്ങാണ്ട് എന്നിട്ട് പിന്നെ അത് ജീവിത കാ ക്കാലം മുയ് വമ്മള് ടെൻഷനടിക്കണം
അങ്ങനെ ഞാനെന്റെ ഹസ്ബന്റിനെ വിട്ട് ട്ടില്ല അത്ങ്ങനെ പറയും എടുക്കും ക്ക്ഒന്ന് പോയി പോന്നാ ചെലപ്പൊ കടൊക്കെവീടും ഏനു കടൊക്കെ വിടീട്ട് അപ്പോ നമുക്ക് എല്ല എ- എത്ര കടം വീടിയാലും നമുക്കടുത്ത ആഗ്രഹം വരും ല്ലെ മൻഷ്യന്മാർക്കാഗ്രഹം തീരൊന്നില്ല.
ത്‌ മരണം വരെഇണ്ടാവോല്ലോ.
ആ അപ്പൊ അത് കയ്യുമ്പളേക്കാരും അ എന്നാ അതാക്ക്‌യാലോ അപ്പൊ പിന്നേം കടം എട്ക്കും അപ്പ ഇള്ളേമേക്ക്ലങ്ങനെ പോവാ ഞാൻ പറയാ ഒരു മുപ്പത് വയസ്സ് മുപ്പത്തിരണ്ട് വയസ്സായി ഇനി ഏറിയാ ഒരു മു പ്പത് കൊല്ലം കൂടിംഅത് ഇങ്ങനൊക്കങ്ങ് ജീവിച്ച് തീർക്ക കൊറെ കടും ന്നട്ട് ക കഷ് വാട് തീരൂല്ല്യ എന്ന്ട്ട് ഏതേം കരഞ് കഷ്ട്ടപ്പാട് തീർന്നാലോ അപ്പത്തേക്ക് മരിച്ച
പോയിഴ്ന്ന്ങ്ങാണ്ട് വേണ്ടാത്ത ഈ ഷുഗറും ഷു പ്രഷറു തൊക്കെ അടിച്ച്‌ വരും ചെയ്യൂ എന്നിട്ട് പിന്നെ പത്ത് രൂപ ഇണ്ടാക്കി
അത് ഫുള്ളും ഹോസ്പിറ്റലില് കൊടുക്കാനേ ഇണ്ടാവൊള്ളൂ. അതെനെ. പിനാ അതും അല്ല പിനെ എന്താന്നാ ആ കുട്ടിയ ക്കൊന്നും ബന്ധണ്ടാവില്ല.
ആ ആ മക്കളേയ്റ്റൊര് ബന്ധല്യ പഷേ ഇ ഇപ്പത്തെ ഐതി ഇപ്പ പിനെ പണ്ടത്തെ മാതിരിയല്ല. ഇപ്പ ദിവസോം വിളീംഇതൊക്കെആയതോണ്ട് പിനഅത്രെ വീഡിയോ പ്പളു പണ്ടത്തെ കാലത്ത് അത് ല്ലല്ലോ ആഴ്ചയിലൊരീസൊരു വെള്ളിയാഴ്ച ഒരു വിളിയായിരുന്നീല്ലേ ഉം ആ വെള്ളിയാഴ്ച അവരെ ഫോണ് കാത്ത്ക്ക്ണൊര് സമയൊക്കെര്ന്നില്ലേ അതന്നെ ഏതെങ്കിലും വീട്ടു പോയിരുന്ന് സംസാരിക്കണം. അങ്ങനത്തൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളേര്ന്ന് ആഒക്കെ ആലോയ്ക്കുമ്പോ ഇപ്പത്തെ ആൾക്കാർക്ക് എന്ത് വാഗ്യ. പ്പം ചെറ്യ മക്കൾട്ട് പോ
അഎന്നെ ഇന്നാണ്ട് പോയാ അപ്പ തൊടങ്ങി ഏർപോട്ടിലെത്ത്യ അപ്പ തൊടങ്ങ്യ വിള്യാ പിന്നെ അങ്ങനെ അമ്മക്ക് ആബന്ധാട് മുറിണില്ല.
മറി മുറിണില്ല്യ ചെറ്യാ മക്കളെട്ട് കാണ്ട് പോവായതോണ്ടും പിന്നെ അവർകൊന്ന് കാണാനും പറ്റാത്തതോ ഒന്നുല്ല്യാ പ്പോൾ ഈ വീഡിയോ..... എപ്പോളും അല്ലാത്തൊരു അനുഗ്രഹാണ് ഇങ്ങൻത്തൊരുതി ന്.
മക്കള് മർക്ക്ണൂല്ല്യ മ ഈ ചെറ്യ മക്കളൊക്കെ മർന്നോ വല്ലോ വ മ്. വാപ്പാരമോഖോ ക്കെ മറന്നുപോകും ഇവൽക്ക്ന്നെ വരുമ്പോത്തിന് വല്യ കുട്ടികളാകുമ്പോ.... ഇവൽക്ക് ആരെ ബന്ധംങ്ങട്ട് മു ഒരു മടി വരൊല്ലോ മ് അതൊക്കെ?
കുട്ടികളാണെങ്കിൽ വലുതായി വരുന്നതിന് അവർക്കൊരു ഇത് ല്ല്യാ തായിപ്പോവും....
പിന്നെ മക്കക്കും തന്നെ ഒരു പൈസ തര്ന്ന ഒരാള് മാത്ര ഇത്രവും വാപ്പാരി ഉ ആ അതന്നെ അത്രേ ഉണ്ടാവഉ ള്ളൂ.... വേറൊന്നും ഇണ്ടാവൂലല്ലോ. ഇണ്ടാവൂല അതെന്നെ അതന്നെ പൈസ എന്തെങ്കിലും ഒന്ന് കിട്ടാതായൽ കഴിഞ്ഞും ചെയ്ത്....
ആഹ് ആ ഗൾഫ്ന്ന് കിട്ട്ണമാതിരി നാട്ടില് കിട്ടൂലല്ലോ? നാട്ടില് വന്നാ പിന്നെ ആ ഞങ്ങള് ഞങ്ങ ഞങ്ങക്ക് അന്ന് കിട്ടീന്നേരി ഇപ്പ കിട്ട്ണ്ല്യ അഓട്‌ ഇനിയിപ്പോ ഞങ്ങക്ക് പോപ്പ വേണ്ടാ ന്നുള്ള ഒരു ചിന്താഗതി വരും ഉ അതൊക്കെ നമ്മൾ എത്രോ കാണണ തല്ലേ.....
അത്ര കാണത പിന്നെ ഈ വയസ്സ കാലത്തും ആരും നോക്കാല്ലാതെ തെരുവ് കൂടി നടക്കണം.....
ആഹ് ഈ വടക്ക് പാകത്ത്ക്കേ അങ്ങനെ ഇല്ലായി ഒള്ളൂ ഈ തെക്കമ്പാത്തക്കൊക്കെ പിന്നെ വൃദ്ധസധനത്തിലും അവലും വ്‌ലും യും കൊണ്ട് തള്ളേ ല്ലേ.... അത് മുസ്ലിംസെ ഇല്ല്യാ തെയു ള്ളൂ..... മുസ്ലിംസിന് പിന്നും പടച്ചാന പേടിള്ളതൊണ്ടേ ഉ.....
വെല്യ വെല്യ ആൾക്കാരാണ് അധികും അങ്ങനെ ചെയ്യ ചെയ്ണ് മ് ഇന്നാ ശെരി ട്ടോ ഇപ്പോ വിൾക്യാ.
ആ ആ..... ശരി...